ഓഹ് കല്യാണി സുഖം തന്നെണ് എന്താണ് വൈകുന്നേരം ചായ കുടിക്കെ കഴിഞ്ഞോ എല്ല തെരക്കണ്ട്ന്ന് മക്കള്ണ്ട് ത്താപൈൻ്റെ പച്ചി പറി പിന്നെ അതൊല്ല മഴ ഇല്ലല്ലോ അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മോള് താ ഓടലും ചാടലും കബളിലൊക്കെണ്
ആഹ് ന്നാവിടെന്ന് മഴയില്ലല്ലേ ഇവിടെന്ന്
ഇല്ലില്ല ഇന്ന് പൊതുവെ എല്ലാവർക്കും കാലാവസ്ഥ ആഹ് കാലാവസ്ഥ ലാഗ് വിളിക്കുന്നവരൊക്കെ പറഞ്ഞത് കാലാവസ്ഥ
ആഹ് അതന്നെ ആഹ് അതെ കൊറച്ചിസം നല്ല മഴ
ആയി കൊറച്ച ദിവസന്നുല്ല ഇതിന്റെ ഇന്ന് ഇന്നല്ല ഇന്നേലിം മിഞാന്നും എന്തേനി പുറത്തിറങ്ങാൻ പറ്റിയേനു
ഇല്ലല്ലോ
ഇന്നലെ ഇന്നലെണ്ടായിരുന്നു മെഞ്ഞാന് അയിന്റെ തലേന്നും
ആഹ് ആഹ് മെ ആഹ് ത് രണ്ടു ദിവസം ഭയങ്കര മഴാരുന്നു ഞങ്ങള വീട്ടില് കിണറൊക്കെ നിറഞ്ഞു ആഹ് അങ്ങനെ മഴയാണ് ഇന്നലെ പിന്നെ ഇന്നലെ പിന്നെ ഞങ്ങൾ അനയത്തിനെ കല്യാണം കഴിച്ചെ കുറച്ച് ദൂരെയാണ് അപ്പൊ ഞങ്ങള പോന്നതാണ് അപ്പൊ യാത്രയില് ഞങ്ങക്ക് ഒരു ബുദ്ധിമുട്ടൊന്നു ണ്ടായി
ആഹ് തോന്ന് എന്നാലും ഇന്നലും അങ്ങനെല്ല ന്നാലും ഇന്നാണ് തീരല്ലാത്തത് ഉം
ആഹ് അതല്ലേ ആ അതെ ആഹ് ഇന്ന് തീരെല്ല
ആ തെന്നെ അല്ല ഇന്ന് തിരിമ്പ്യെതൊക്കെ ഒണങ്ങി. അതാപ്പെല്ലാർക്കും പറയാണ്ടാവ കാ എന്നാ രണ്ട് മൂന്ന് ദിവസം കാര്ണം നാളെ മൺണ്ടെ അല്ലെ കുട്ടീൾക്ക് യൂണിഫോമും കാര്യങ്ങളും- ക്കൊൻണ്ടി റെഡ്യയി കൊട്ക്കണന്ന്ണ്ടെങ്കിലെന്നെ നല്ല കലാവസ്ഥനായോണ്ട് എല്ലാര്ക്കും
ആ തെന്നെ പിന്നെ ഈ കുട്ട്യെൾക്കൊന്ന് പൊർത്തെറങ്ങാൻ പറ്റുന്നില്ല നമ്മളായാലും
ഇനി കുട്ട്യേള് പൊറ്ത്താണെങ്കിലും ഫോൺമ്മലന്നേണ് അപ്പം ഇങ്ങനെ ആവുമ്പൊ കൊറ്ച്ചൊക്കെ ഒന്ന് പൊർത്ത് എറങ്ങി
ആഹ് പൊർത്തെർങ്ങി പോയ്ക്കോളും അതെ
ഉം
പിന്നെ വേറെ
ചായ പരി ആഹ് ചായുടി കഴിഞ്ഞ്.
ആഹ് കുട്ട്യൾക്ക് സ്കൂള് ല്ലാതെപ്പെ എന്തേലും സ്പെഷ്യലായിട്ട് എന്തേലുണ്ടാക്കോ?
ഹിന്ന് ഇപ്പന്ന് എന്തെങ്കിലുണ്ടാകൊക്കെ ചെയ്യും ഇന്നൊന്നുണ്ടാക്കിട്ടൊന്നുല്ല. ക്ഷെ ഇന്നലല്ല മിൻഞ്ഞാന്ന് ഇൻക്ക് തെയ്നി ബിരിയാണ്യെനി ചെമ്മീൻ ബിരിയാണി. എന്നും സ്നാക്സായിട്ട് ചെമ്മീൻ യെസ്
മീനാണോ?
ആഹ് അതെന്നെ ചെമ്മീന്
ആഹ് ആഹ് ചെമ്മീന് ങ്ങള് ബിരിയാണി വെക്കുമ്പോ എങ്ങനേണ് പൊരിച്ചിട്ടാണോ വെക്കാ?
പൊരിച്ചിട്ടും വെക്കാ നമ്മളാദ്യം ഒന്ന് വേവിച്ചെടുക്കും കാരണം നമക്ക് കുട്ട്യാൾക്കൊക്കെ കടി ന്നട്ട് ഒന്ന് റോസ്റ്റാക്കും. പിന്നെ റോസ്റ്റാക്കിട്ട് അങ്ങനെ പൊര്ച്ചിട്ട്
കുക്കറില് വേവികാണോ?
കുക്കറില് വേവിച്ചാല് പെട്ടെന്ന് കയ്യും. ഒരു വിസിലട്ചാതി ന്നാ പിന്നെ എന്താറ്യോ വയർ സംബന്ധിച്ച് ബുദ്ധിമുട്ട്ണ്ടാവൂ. പ്രായള്ളോലൊക്ക ഇണ്ടാവുമ്പൊ പ്രത്യേകിച്ച് ആഹ് അതാ പർഞ്ഞത് വ അതെന്നെ പർഞ്ഞേ പ്പ ഒന്ന് കുക്കറിലിട്ട് വേവിച്ച ആ ഒര് തും പിന്നെ അവടെ ക്ലീനാക്കണം നമ്മള് ശ്രദ്ധിക്കണം അതാണ് പലർക്കും പറ്റാത്തത് കാരണം അതിന്റെ പൊർത്തേക്കുള്ള അഴ്ക്കൊക്കെ അമ്മള് ഒഴിവാക്കണം.
അതെ യതെ ആഹ്
എന്താ സ്പെഷ്യല്?
സ്പെഷ്യല് പ്രത്യേകിചൊന്നുല്ല ചോറും മീൻകറിം. അങ്ങനെ പച്ചക്കറിം അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നുല്ല. ഉം ആഹ് ഹൗസ് വൈഫെന്നെ. ഒന്നും ചെയ്യുന്നൊന്നുല്ല ആഹ് മക്കള്ണ്ട് സ്കൂള് പോക്ന്ന കുട്ട്യള്ണ്ട് നാല് പേര്ണ്ട് അയ്ല് രണ്ട് വെ ആഹ് വെല്യോല് രണ്ടാള് ആൺകുട്ട്യളാണ് അവര് മറ്റേ അറബി ഒരാള് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ് അപ്പോ ഓര് അറബി കോളേജില് പത്താം ക്ലാസാണ്. ഒരാള് ആഹ് ആഹ് രണ്ടാള് അറബി കോളേജി പഠിക്ക്യാണ്.
ആഹ് അഹ് അഹ് ആഹ് ആഹ്
ഉം പിന്നെ ഏഹ് ഓലപ്പ വ ൻ്റെ കോളേജി തന്നെ ആയ കാരണം രണ്ട് പിന്നെൻ്റെ കൂടെ രണ്ട് ചെറ്യേ കുട്ട്യളാണ് ചെറേ ആൾക്ക് രണ്ട് വയസ്സ്. മറ്റേത് എട്ട് വയസ്സും.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ആയി പോകുന്ന്.
ആഹ് അവടെത്രാള്ണ്ട്? ഏഹ് ചെറ്യേ കുട്ട്യളാണോ?
ഉം മൂത്തോന് ഒമ്പതാം ക്ലാസ്സിലാ.
ആഹ് അയ് ശെരി ചെറിയൾക്കോ?
ചെറിയാൾക്ക് മൂന്നു വയസ്സ് നേഴ്സറി പോവുന്നാണ്.
ആഹ് ആഹ് പിന്നെ സ്കൂളൊന്നുല്ലെങ്കി പിന്നെ പറയണ്ടല്ലോ വീട്ടില് തെരക്കും അതെന്ന യാ
നമ്മളിങ്ങനെ ഫോൺ വിളിലാമ്പോ ഓർക്ക് കിട്ടാത്തെൻ്റെള്ളതും.
ആഹ് അത അതെ ഇവിടെ പിന്നെ ആഹ്. ആഹ് അതെ ആഹ് ഇപ്പത്തെ കുട്ട്യൾക്കന്നെ മൊബൈലല്ലാത്ത കളിളൾ അറിയൂല. പണ്ട്‌ള്ള കാലം പോലെല്ല പണ്ടൊക്കെ ഞമ്മളുണ്ടൊ മൊബൈല് മൊബൈല് കണ്ടതന്നെ ഇപ്പപടുത്തകാലത്തല്ലേ.
ആഹ് അതെ ഞാൻന്റെ മക്കളോടൊപ്പം പറിം ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങ ഇപ്പ ഇക്കി മൊബൈൽ വാങ്ങിതന്ന് അതെരേ അന്ന് അഹ് ഇങ്ങള് വാങ്ങത്ത ഞങ്ങള കൊഴപ്പല്ല്യ.
ആഹ് അതന്നെ.
എന്താ പറിയാ ക്ഷെ ഞമ്മള അങ്ങനെല്ലല്ലോ ക്ഷെ ഞമ്മൾക്കാ ഞമ്മളെ വീട്ടിലെ സാഹചര്യം പിന്നെ അങ്ങനെല്ലല്ലോ കാലകം. ഘട്ട മന്ന്നുസരിച്ചുള്ളത്ണ്ടാവല്ലോ. പ്പൊ ഏത് മക്കള് പ്രസവിച്ച കുഞ്ഞു മക്കളെ
ആഹ് ഇപ്പൊനോക്കി. ഇപ്പ ഞമ്മള് പ്രസവിച്ച കെടക്കുമ്പോ തന്നെ കുട്ട്യളെന്താ ഞമ്മള് ഫോണെടുക്കുമ്പോ കുട്ട്യൾ കാണ് ണേ ഇതാണ്. പിന്നെ ആഹ് ഞാനോ പ്രസവിച്ച് കെടന്നിട്ട് കുട്ടി. ഫോണ്ങ്ങ് കണ്ടിട്ടിണ്ടെങ്കിൽ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കും. ഏത് ഭാത്ത്കാണ് ഞമ്മൾ ആഹ് എന്താച്ച കു
അതന്നെ കാരണം ഫോണില്ലാതെക്കാൻ കയ്യൂല നമുക്ക് ഹോസ്പിറ്റൽ കേസും കാര്യോ. അല്ല ഹസ്ബന്റ് വിളിക്കെ അക്ക് ചെയ്യുമ്പോ നമ്മൾ ഫോണ് നമ്മളെടുത്ത് വെ
ആഹ് അല്ലാതെ നമ്മളെന്താച്ചാ ഫോണില്ലാതെ നമ്മൾക്കും ജീവിക്കാൻ കയൂല അങ്ങനെ. എന്താ പറയാ പ്പൊ പണ്ടത്തെ കാലല്ല ആഹ് അതെ അതെ ആഹ്. പണ്ടൊക്കണ്ട് ഫോൺ ഉപയോഗിക്ക്യ മ്മാ ഇപ്പഴത്തെ കുട്ട്യൾക്കും അതന്നെയാണ് മറ്റേ
മക്കള് പറയും ഇങ്ങള് ഞങ്ങളെ ഇങ്ങനെ പറിണ്ടല്ലോ ഫോണില്ലാതെക്ക് ഇങ്ങൾക്ക് കയ്യോ യിച്ച്. അപ്പ ഞാൻ പറഞ്ഞ് ഇൻക്കി ഫോം അല്ല. പ്പ ഞാ ചോയിച്ച് ഞാൻ പറിം ഇക്കി വിളിക്കാൻ മാത്രം മതി കാരണം മ്മളെ ഉപ്പനിം ഉമ്മനിം വർത്താന അറി വാട്സപ്പ് ഇങ്ങളെ ആവശ്യത്തിനാണ് ഇങ്ങക്ക് ഫോൺ തന്നെ ചെയ്തോക്ക് അല്ലാതെ കൊ നിട്ട് ങ്ങളത് കാണ് ണ്ട് നമ്മള് ഇണ്ടായൊണ്ട് കാണ് ണ്ട്‌.
ആഹ് അതെ ഇല്ലെങ്കിൽ പ്രശ്നല്ല അതന്നെ ആഹ് ഇപ്പൊ ഞമ്മക്ക് പർഞ്ഞാല് ഫോണില്ലാതെ പറ്റ് റ്റൂല ഞമ്മളിപ്പ എന്തൊരു ബിസിനസ്സ് ചെയ്യാണെങ്കിലും ഫോണ് വേണപ്പോ. അതില്ലാതെ ഇപ്പളത്തെ കാലത്ത് പറ്റൂല. ആഹ് അതന്നെ അതെ അതെ. ആഹ് പിന്നെപ്പോ ഏഹ് അക്കൗണ്ട്ള്ള ആളുകളാണെങ്കിൽ ഗൂഗിൾ പേ വാണം. അപ്പൊ അതൊക്കെ ഫോണന്നെ വേണം ഇപ്പം ഗൂഗിൾ പേ ഇല്ലാതെ. ഞമക്ക് കയ്യിലല്ലപ്പം ആളുകളെ കയ്യിലല്ല പൈസ ഇണ്ടാവാ ഞമ്മളെ എക്കൗണ്ടിലായിരിക്കും പൈസണ്ടാവ. ആഹ് ഇപ്പൊ പാ ഫോൺ അതെ ആഹ്.
കുടിക്കണെങ്കിലും വര്ണെങ്കിലും ഗൂഗിൾ പേ ചെയ്തിട്ടാണ്. പ്പം വീട്ടില് ആഹ് വീട്ടിലന്നെ ആള് വരാണെങ്കിൽ എന്തെങ്കിലും പിരുവാവശ്യത്തിന്.
ആഹ് ആഹ് അതന്നെ അഹന്നെ ഞമ്മക്കും സമാധാനാണ് ഞമ്മളെ കയ്യിൽ പൈ സ വെക്കണ്ട ഗൂഗിൾ പേ എക്കൗണ്ടിൽ ഇണ്ടാവും പക്ഷെ എക്കൗണ്ടിൽ പൈ സ കാലിയാവുന്നഅറിയൂല രണ്ട് എടങ്ങേറുണ്ട്. ഗൂഗിൾ പേ ആയിട്ടുണ്ടെങ്കിൽ പൈസ കാലിയാവുന്ന അറിയൂല്ല ഉം അതെ അതെ അതന്നെ അത് ഞാൻ പറിം നമ്മള്പ്പോ ഗൂഗ്ൾ പ്പേൽ പൈസണ്ടല്ലോ വെച്ചിട്ട് നമ്മളൊരു കടേലോ എവിടെ ഷോ ഷോപ്പിങ്ങിനോ അല്ലെങ്കി ഹോട്ടല്ല് എവിടെ പോയാലും. ഞമ്മൾപ്പ് ഗൂഗിൾ പേൽ പൈസ ണ്ടല്ലോ വെച്ച് സമാധാനിക്കും പക്ഷെ ഒരു പോവല് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പത്തിന് പൈസ ഗൂഗിൾ പേ കാലിയായിട്ട്ണ്ടാകും. പിന്നെ ഞാൻ പറയും ഗൂഗിൾ പ്പേ ഇള്ളത് നാഷോണ് ഒരു പൈസ കയ്യ്ലിരിക്കൂല.
ഹ് അല്ല പിന്നെ അതെല്ല ആഹ് ആഹ് ആഹ് ഒരു മെന്റാ റ്റി ഇണ്ടാവ്ട്ടോ കാരണം അഹ് ഇൻക്കിണ്ടല്ലോ അന്റെ കയ്യിൽ എനിക്കത് ചെയ്യാ. ആഹ് ഒരു കൺസെപ്റ്റ് ണ്ടാ
ആഹ് അതെ ആഹ് വെറെന്തര് രാത്രി എന്താണ് ചോറന്നായിന്നോ
അത് ഇനി വെക്കണന്ന് ആവശ്യണ്ടെങ്കിൽ ചെലപ്പൊ ചപ്പാത്തിയാവും ഇന്നതന്നെ വേണമെന്നില്ല പിന്നെ ഉമ്മണ്ട് ഹസ്ബന്റിന്റെ ഉമ്മ അപ്പൊ അവര്ക്ക് ഗോതമ്പിന്റെ ഉപ്മ കോ, അങ്ങനെന്തെകിലും വെച്ച് കൊടുക്കാരിച്ച് ആഹ് അതെ അപ്പം പിൻ അഷുഗറുള്ളതാണ് പിന്നെ അത് നിന്നോട്ടെ ആഹ് അതിനാ പിന്നപ്പോ ആ സമയത്ത് ഒര് ഇശ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട്
ആഹ് ആഹ്
മതി
ആഹ്
അത് സമയത്തിനിപ്പൊ ഗ്യാസുണ്ടായൊണ്ട് എന്തും വേഗും എളുപ്പ പാണ് ആഹ് അതെന്നെ അത്ണ്ടാക്ക ആ കഴിക്കാൻ ചുടോ കമ്മോ
ആഹ് അതെ ചപ്പാത്തിയൊ അല്ലെങ്കില് അതെറ്റ് ദോശണ്ടാക്കണോ ഗോതബ് പൊടിറ്റ് ദോശണ്ട
ആഹ് അത് അല്ല ചപ്പാത്തിണ്ടാക്ക്‌ ഗോതമ്പ് പൊടി ദോശയാക്കാം അത് ഒന്നും ഒരു ഒന്നിനാവുമ്പോ ഒരു ക്ക് ‌മടുക്കൊല്ലോ അപ്പൊ എന്തെകിലും ഒരു ദിവസം ഞമ്മള് ഇങ്ങനാക്കും ഒരു ദിവസം ഉപ്പ്മാവാക്കും ഒ അങ്ങനെ വെറൈറ്റി തിന്നുന്നോൽക്ക്‌ വേണോല്ലോ ഓല്ക്കന്നെ ഇപ്പോ ഇഷ്ടണ്ടായിട്ട
ആഹ് അതാണ് ആഹ് ക്ഷെ ഇത് ചപ്പാത്തിന്നെ നമ്മള് കഴിക്കുബെ മട്പ്പ്‌ പ്പവരും അയിങ്ങനെ എന്റമ്മാക്ക് ഷുഗറുണ്ട് അപ്പൊ ഉമ്മ പറയും ചപ്പാത്തിയന്നെ കഴി കു, ഇമ്മക്ക് മടുപ്പ് വരിയാണ് പിന്നെച്ച ഈ ചപ്പ് ഗോതമ്പിലിഷ് ഷുഗറുണ്ട് നമ്മള് കൂടുതലായിട്ട് ഗോതമ്പ് കൊടുക്കാന് ഷുഗറുള്ളാൾക്ക് പറ്റൂല്ല ആവേ അല്ലാതെ ആഹ് ചൂഗറുള്ള ആളുകൾക്ക് കൂടുതൽ ഗോതമ്പ് കഴിക്കാപ്പറ്റൂലല്ലോ അപ്പൊ ഇമ്മ പറയും ആഹ് ഷുഗറ് വന്ന് പെട്ട് ഇട്ടാല് എല്ലാം നമ്മക്ക് എന്ത് ഭക്ഷണം കഴിക്കുന്നു അതിൽ ഫുൾ എല്ല അത്രിം ഷുഗറുണ്ടാവും അപ്പോ ഡോക് ക്ടർ പറയും ഷുഗർ വന്ന് പെട്ടാ നമ്മളെ ഭക്ഷ് ഭക്ഷണത്തിന്റെത് കഴിഞ്ഞ് പിന്നെ പിന്നെ എല്ലാത്തിലും ഷുഗറാണ് പറയും ആഹ് അതെ
കാരണം ഓരോന്നിന്റെ കലോറി അത് ഇതുനോക് ക്കെ പറയുമ്പോ ഒക്കയിലടങ്ങുന്നുണ്ടല്ലോ ഒക്കെ വേണാ നമ്മുടെ ശരീരത്തി ത്തിനാവശ്യം
ആഹ് എല്ലാതും വേണം ശരീരത്തിന് ആഹ് അതെ
എന്നാലും പ്രശ്നാണ്
ആഹ് അതെ കൂടിയാലും പ്രശ്നാണ് കുറഞ്ഞാലും പ്രശ്നാണ് ശരിയാണ്
പേർക്കട്ടോ ഞാൻ
പിന്നെ വേറെന്താ പിന്നെ
സുഖം തന്നെ അങ്ങനെ ഓരോ ദിവസങ്ങളങ്ങനെ
ആഹ് ശനിയും ഞായറൊക്കെ എവിടെലും പുറത്താക്കെ പോവോ പഇന്നപ്പോ കല്യാണങ്ങളൊക്കെ ഇണ്ടാവൊലോലെ ആഹ് ആഹ് അല്ലാതെ എവിടേലും കുട്ട്യാളായിട്ട് പോവാറുണ്ടോ
ഓഹ് വെക്കേഷൻ സമയത്തൊക്കൊ പുറത്ത് ഊട്ടി മൈസൂര് ഇങ്ങനത്തെ സ്ഥ
ആഹ് അങ്ങനെ ദൂരെ ലോങ്ങായിട്ട് പോവാറുണ്ടല്ലേ
പോ പോയി ഫാമിലി പോവും നമ്മളും ഫാമിലിയായിറ്റ് പോവും
ആഹ് അയക്കപ്പിന്നെ രസാണ് നമ്മള് ഫാമിലിയായിട്ട് വെക്കേഷനില്ലേ പിന്നെ കുട്ടികളക്കെയായിട്ട് പോവാപ്പറ്റുള്ളു
ഏഹ് ആ വെക്കേഷൻ ഇപ്പോ ഈ മദ്രസ സ്കൂളിൽക്കും ഒ ലീവ് ഒപ്പരം തരൂലേ ആ സമയത്താ നമ്മൾ പോവാ
ആഹ് ഇനിയിപ്പോ ഓണപ്പൂട്ടിന് രണ്ട് കൊറച്ചീസം ലീവ് ഇണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഇണ്ടാവന്ന് തോന്നുന്നു ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഓണപ്പൂട്ടില
പക്ഷെ അങ്ങനെയല്ല മദ്രസ്സ
ആഹ് മദ്ര ഉ സ്കൂള് പത്ത് ദിവസം ഒഴിവുണ്ടാവും പക്ഷെ മദ്രസ്സ ഞങ്ങളങ്ങോട്ടൊക്കെ ഒര് ലാസ്റ്റൊക്കെ ആവുമ്പോ ഒരു മൂന്ന് നാല് ദിവസൊക്കെ അവര് ഒഴിവ് കൊടുക്കും ആഹ് ഇണ്ട് ഇണ്ട് എന്താ വെച്ചാ അല്ലാതെ ആളുകൾ ലീവ് ആക്കി പോവുകയാണ് നമുക്കൊന്ന് വീട്ടിൽ പോയി നിക്കാനോ അല്ലെങ്കില്
ആഹ് അതന്നെ ഇതാ ഇപ്രാവശ്യാണ് ഇപ്രാവശ്യമാണ് മദ്രസ് സ്കൂളുംകൂടി ഒരു ഒരാഴ്ച ലീവ് തന്നെ പൊതുവെ ലീവാക്കണ സിസ്റ്റം തന്നപ്പോ ഓര്ക്കന്നെ മനസ്സിലായി വെക്കേഷന്ന ത കാരണം വെക്കേഷൻസ് വെക്കേഷന്റെ ടൈമിലാണ് മദ്രസ് തൊറന്നത് അപ്പൊ പിന്നെ ഒരു ഒരാഴ്ച ലീവ് തന്ന് അപ്പൊ പിന്നെ പോണട്ത്തോളം പൊയ്ക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെങ്ങെടും പോയത്
ആഹ് എന്താച്ചാ നമ്മൾ ഈ മദ്ര അവര് എന്നാ കണ്ടറിഞ്ഞു കൊറച്ച് ലീവ് കൊടുക്കണം ഇനി ഓണപ്പൂട്ടൊക്കെ ആവുമ്പൊ ഒരു നാ അഞ്ച് ദി ലീവ് കൊടുത്താലേ ഒരു സമാധാനാണ് കുട്ടികൾക്ക് അല്ലാതെ കുട്ടികളെ ആ ആ മറ്റെ നമുക്ക് സമാധാനംല്ലാത്തൊരു നിർത്താരിക്കും വീട്ടിൽ ഞാനൊന്ന് ഓണപ്പൂട്ട് ഇണ്ടായാലെക്ക് സമാധാനം കിട്ടൂല വീട്ടി പോയി നിൽക്കാന് എന്താ വച്ചാ ഈ മദ്രാസ ലീവായില്ലേ അവര്ക്ക് പഠിക്കുന്ന ആ പഠിപ്പൊക്കെ പോകല്ലോ എന്നുള്ള സമാധാനകേടായിരിക്കും എന്റെമ്മ പറയും മദ്രസാ സ്കൂള്ന്ന് പറഞ്ഞിട്ടന്നും വീട്ടിലും വരൂല ഓള്ന്ന് പറഞ്ഞിട്ട് ചീ പറയും നമുക്ക് ഞമ്മളെ കുട്ടികള് പഠിക്കുമ്പോൾ ഞമ്മക്ക് ഞമ്മക്ക് വീ പോവാനങ്ങോട്ട് തോന്നൂലല്ലോ അവര മദ്രസ പഠിപ്പ് മൊടങ്ങുവോന്ന് കരുതിയിട്ട്
നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളമ്മനോട് പറയാ നമ്മളവിടെ പോവ ഇവിടെ പോവാ അപ്പൊ ഓര് പറയും ആ മദ്രസ ഇന്നൊഴിവാണ് അങ്ങനെ ഇങ്ങനെയൊന്നൊക്കെ അറിയിട്ടോ ഇല്ലെങ്കി ഞമ്മള് എന്നാ പറയും മതി ആവില്ല പോവാന് ഇപ്പൊ ഞമ്മള നേരെ എത്തി നോക്കുമ്പോ ഞമ്മുക്കിപ്പോ പോവാനാക്കൂല്ല
അതെ അതെ എന്നാ ശരിട്ടോ ഞാൻ വിളിക്കട്ടോ